ആഹ് ആഹ് കേൾക്കാ
ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് എന്തൊക്കെയാണ്
സുഖായിരിക്കണു വർക്കിലാണോ അടുക്കളേലെ അടുക്കളയിൽ പണിയിലാണോന്ന് ചോദിക്കാ
ആഹ് ചെറുതായിട്ട്
ആഹ് ചോറും കറിയൊന്നും ആയില്ലേ
ചോറൊക്കെ ആയെ മോൾക്ക് ചക്ക കണ്ടപ്പഴെ അവൾക്ക് ചിപ്സ് ആക്കണന്ന് പറഞ്ഞ്
അത് ശരി എങ്ങനെയാണ് നിങ്ങൾ ചിപ്സ് ചിപ്സ് ആക്കല്
പച്ച ചക്ക നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് അതന്നെ പിന്നെ വെളിച്ചെണ്ണേലിട്ട് ഇതാക്കും
എന്നിട്ട് അത് പൊരിച്ചെന് ശേഷണോ മുളകും
ആ ആ് ലാസ് അതായിട്ട് ഉപ്പ് വെള്ളത്തി മസിലാക്കിയിട്ട് അയിക്കൊണ്ട് തളിക്കോ ഇത്രേ ഉള്ളു
ആഹ പിന്നെ അതൊക്കെയന്ന കഴിക്കണം ഇല്ല കുളിക്കണം കൊറച്ചു പണിയണ്ട്
എന്താ ഭക്ഷണം ചോറിനെ കറിയൊക്കെ എന്താ
ചോറിന് ചിക്കൻണ്ട്
സൺഡേ ആയതോണ്ട് കുട്ടികളെല്ലോണ്ട്
ആഹ
ഉം കുട്ടികളൊക്കെ എവിടെ പോയി കളികയാണോ
ആഹ് എനക്ക് ഒരാളാ ഒരു മോളാ
ആഹ കളിക്ക
ആഹ ആഹ ചെറുതാ മൂന്ന് വയസ്സ്
അത് ശരി ഉം എനിക്ക് രണ്ട് കുട്ടികള് രണ്ടും പെൺകുട്ടികള്
ആ ചെറുതാണോ
ഒരാള് ചെറുതാ ഒരു വയസ്സ് ഒരാൾക്ക് ഏഴു വയസ്
ഉം എവിടെ എന്നിട്ട് ഒച്ചപ്പാട് ഒന്നുമില്ലലോ
ഉം ചെറുതൊറങ്ങു മൂത്താള് ഏട്ടന്റെ മോള കൂടെ കളിക്കുക
ആഹ
ഉം
ഇന്ൻ എന്താ സ്പെഷ്യല്
സ്‌പേർഷ്യല് ഇറച്ചിച്ചോര് മജ്ബൂഷല്ല
ആഹ ആഹ എന്തൊക്കെയ അവിടെ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ മഴ ഉണ്ടോ
മഴ ങ്ങനെ മൂട കെട്ടിട്ടാത് പക്ഷെ ചെയ്യുന്നില്ല
ആ ഇവിടെ ഇതുവരെ അങ്ങനെ എപ്പ ചെറുതായിട്ടൊന്ന് വെയില് വരുന്നുണ്ട്
ആഹ മഴ പെയ്തില്ല
ആ ഇന്നലെ ഇന്നലെ ഇല്ല രാത്രി ആണ് പെയ്തു അ തോന്നുന്നുന്നാലും ഇന്നലെ കുറ ദിവസമായിട്ട് തീരെ മയ ഇല്ല
ആ അതന്നെ ഇവിടെ അവസ്ഥ മഴേ ഇല്ല മഴക്കാലാന്ന് ഇപ്പ പറഞ്ഞറ
ആ രാത്രിയിലൊക്കെ ഭയങ്കര ചൂടാ ഉം
ഉം വേറെന്തക്കയാണ് ആ
അവിടെ പുഴകളൊക്കെ ഉണ്ടോ മ പെയ്ത വെള്ള
ഇല്ലില്ല അങ്ങനെയൊന്നുല്ല പുഴയുണ്ട് പ ദൂരാണ് അന്നെ വെള്ളം കയയിട്ട ബുധിമുട്ടണ്ട് നമ്മള അവിടെല്ല
ആആഹ്
അവിടെ ണ്ടോ
ആ എവിടെ അട്ട് പോയല്ലേ ക്ഷെ നമ്മളെ വീട്ടിൽക്ക് വരെ എത്തിയില്ല വിള തഴത്ത് വീട് വരെ വന്നിനി ഈ രണ്ടായിരത്തി പതിനെട്ടില ഒരു പ്ല പ്രളയ ഉണ്ടല്ലോ ആ അന്ന്
എ
നമ്മളെ വീട്ടി ക്ക് കേറില്ല താഴത്ത വീട് ജനല് വരെ ഫുള്ളായിട്ട് കേറി
എന്താ അപോടൊക്കെ വർഷണ്ട ട്ടെ മഴക്കാലല്ലേ പേടിയാണ് എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ നഷ്ടങ്ങള് വരും
ഈ ഭാഗത്ത് അന്ന് ഒരു വീട്ടുകളും ഒക്ക വെള്ളം കേറി നാശയി വീട്
ഉം മ്മ് വേരാ വക്കനിനി
അക്കെയണ
ഉം
എപ്പടാ ഫുഡ് കയിക്കല്
നമ്മള് ചിലപ്പോൾ പാട് ലേറ്റാം.
ആ
എന്ത അങ്ങനുണ്ട്
അ
ഞാന് ഹസ്ബൻ്റിൻ്റെ വീട്ടില ഉള്ളത്
ആ
ഉം ട്രെയിൻ ലേറ്റ് ആവും ചില സമയം നാല് മണിയൊക്കെ ആവും
ഓ നാല്മണിവരെക്കെ എന്ത് എടുക്കാ
എന്ത് ചെയു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആൾ ഉണ്ട് ഇവിടെ എന്ന് പിന്നെന്താന്ന് വെച്ചാല് നമ്മളിവിടെ അല്ല പന്ത്രണ്ട് മണിക്ക് ചായ കുടി ഉണ്ട് നമ്മള് പണിയൊക്കെ കഴിഞ്ഞു അപ്പം ഒരു ചായ കുടി ഉണ്ടാവും അതൊണ്ട് പിന്നെ നമുക്ക് വിശക്കുല്ലാ ഇല്ല അപ്പൊ എന്താക്കും നമ്മള് കുളിച്ച് നിസ്കരിച്ച് കുറച്ച് ഉറങ്ങിട്ട് എണീറ്റ് ഒ
ഏ അതെ ഉം രാവിലാന്നോ അറിയലില്ല രാത്രിയാന്നോ അറിയലില്ല അങ്ങനെയൊന്നുല്ലാ
നമ്മൾക്ക് ഇവിടെ ഓ അവിടെ ഞാൻ പിന്നെ എന്റെ വീട്ടിലാവുമ്പോളേ വലിയയൊരു ചിലപ്പോ കുളിക്കലേ ഇല്ല
ആ ആ മടിയായി പോകും ഇപ്പൊ എന്റെ വീട്ട ഇല്ല ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ പത്ത്മണിയാകുമ്പോക്കും എല്ലാ പണിയും കഴിയും
അത് ശെരി
ചില ദിവസങ്ങള് ഒന്ന് ചെറുതായിട്ട് മോൾ എന്തെങ്കിലുമൊക്കെ ആ എന്ത കരയെ അങ്ങനെയൊക്കെ ആകുമ്പോ ഒന്ന് ലേറ്റ് ആകും
ആ
ഇവിടെ വന്നാ പിന്നെ ഒന്നുല്ല
നമുക്ക് പണിയൊന്നും എടുക്കണ്ടല്ലോ ഫ്രീആയിട്ട് കിടക്കാ ഉറങ്ങാം ഫോണ ണിൽ കളിക്ക അതല്ലേ വേണ്ടു കുട്ടികളെ വരെ നോക്കണ്ട നമ്മ
ആ അതെ
ഞാനിപ്പോ എനിക്ക് മുഹറം പോകുമ്പത്തെക്ക്‌ ഒരു ലീവ് ഉണ്ട് അതിന് വീട്ടിൽ പോണം എന്ന് വിചാരിച്ചിരിക്കാ
ആ ആ
വെള്ളിയവരുന്നത് അപ്പ ശനിയും ഞായറും കൂട്ടീട്ട് നാല് ദിവസം കിട്ടുമല്ലോ
ആ
വെയിറ്റ് ചെയ്ത് നിൽക്കുവാ പോവാൻ വേണ്ടിട്ട്
ഇക്ക് ലീവൊക്കെ കയ്യാനായി മോളെ ഇനിയിപ്പ സ്കൂളും മദ്രസാെക്കെ ആയാ പിന്നെ
തീർന്നു അള്ളാേ അതന്നെപ്പൊ മോളെ ചേർ ത്ത്യേനേഷാണ് അതുവരെ കൊഴപ്പണ്ടായ്ര്ന്നീലാ ഒരു മാസം അവ്ടെയും ഒരു മാസം ഇവ്ടി അങ്ങനെ ന്ക്കും
അ ഹസ്ബൻ്റ് വടാട്ട്ലാണോ ഹസ്ബൻ്റ് നാട്ട്ലാണോ?
ഇപ്പം നാട്ടില്ണ്ട്
ആഹ്
നാട്ടില് വർക്കെയ്യ്ന്ന്
പിന്നേ ഇങ്ങളെ ഹസ്ബന്റ് നാട്ട്ലാണോ?
ഇല്ല നാട്ട്ല് ല്ലാ അപ്പൊ മാസ്ത്തില് ആഹ് അങ്ങനെ പോവുമ്പം ഞാന് ഇവടെ വെരും ക്ഷെ എന്നാലും ഇപ്പ പ്പ അങ്ങനെ പോവല് തൊടങ്ങ്യപ്പളാണ് ഇൻക്ക് പിന്നിം വടെ വന്ന് നിക്കാം പറ്റീത്ട്ടോ അല്ലെങ്കില് ഒ ഏഹ് ഒരാഴ്ച്ച അയ്ലേറെ നിക്കല് ല്ലാ
എങ്ങനെ ഹസ്ബന്റ് ആദ്യം നാട്ട്ലേയ്ര്ന്നോ?
ആഹ് വ്‌ടെ നാട്ട്ലേനി ഇപ്പ ഇപ്പൊവ്ടെ ആന്ധ്രേലാണ്
ആഹ്
അപ്പൊ മാസം ഒന്നര മാസൊക്കൂടുമ്പം രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ് ച്ചങ്ങനെ വെരും
ആഹ്
ഫുള്ളായിട്ട് ഇവിടെ അങ്ങനല്ല ഫുള്ളായിട്ട് നിക്കലില്ല ന്നാലും ഒരു പതിന ഞ്ചോസം ഇരുവോസം ക്കെ കി ട്ടും
ആ അല്ല അവര്ണ്ടാകുമ്പോ നമുക്ക് പ്രശ്നല്ല ൻ്റെ കൂടെണ്ടാവൽ ക്യാണ് ഞാനിപ്പം ഒരു മാസല്ല ആറു മാസം വാണേ കംപ്ലീറ്റായിട്ട് നോക്കും ര് നടുക്കുമ്പോ എന്താ പറയാ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ എല്ലത്തിനൊരു പേടി പോലല്ലേ ങ്ങക്കങ്ങനെണ്ടോ
പേട്യയ്ട്ടൊന്നുല്ല ന്നാലും നമ്മ ഓരും നമ്മളെ കൂടെണ്ടാവുമ്പോ നമുക്കൊരൊരു സമാധാ ത്താനാണ് അല്ലെങ്കില് നമ്മളവടെ ഒരുറ്റപ്പെട്ട പോലെ അങ്ങനെ ഒരുരിതാണ് ട്ടോ
ഒരു കംഫർട്ട് എന്താ പറയാ അവരുണ്ടെങ്കില് അത്ര നിക്കുന്നോണ്ട് പ്രശ്ന ഇല്ല.
പക്ഷ എന്നാലും ഞാൻ അങ്ങനെ ആറ് മാസം വരെ നിക്കൂല ട്ടോ എനിക്ക് ഒരു മാസാവുമ്പോ പൊ ഇക്ക് അവിടെ വരാഞ്ഞാ എനിക്ക് എന്തോ ഒരുമാതിരി രണ്ട് ദിവസം ആണെങ്കിലും ഞാൻ ചിലപ്പോ വന്നിട്ടെങ്കിലും പോവും.
ഇല്ല ഞാനിതുവരെ വന്നില്ല ആറുമാസം ഒരു മാസം കംപ്ലീറ്റ് അതിൽ കൂടുതൽ നിന്നില്ല. അ ഒരുമാസം കംപ്ലിറ്റ് ഉച്ചേകുമ്പോഴേക്കും എനിക്ക് പോണം. അല്ലെങ്കിൽ എന്താ പറയ എന്തൊക്കെ പൊറുത്യേടാവും
ആ എനിക്ക് പോവണംന്ന് തോന്നിയൽ പിന്നെ എനിക്ക് വരാഞ്ഞാ എന്തോ ഒരു മാതിര്യാ
അ ആ
കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങട് വരണം എന്നൊരു ഇത് വരുല്ലോ.
അതെ അതെ അതന്നെ എന്റെ അവസ്ഥ. നമുക്കൊരു മാസം ആവുമ്പോ ഉമ്മാനെ കാണണം ഉപ്പാനെ കാണണം. പിന്നെന്താ പറയാ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒര് ഇത് കിട്ടൂല എന്ത് ഇ- ചെയ്താലും അതായത് മൂഡ് ഓഫ് ആവും. അല്ലെങ്കില്
പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ്
ഉം വീട്ടിൽ നിന്നിപ്പൊ നമ്മള് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോവൂലെ
ആ
ഇന്ന് പോവോ
ഏ അതെല്ലേ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് പിന്നെ അവിടെ എത്തിയാൽ നമ്മുക്ക് ഇവിടെ ഇവിടുത്തെ ഒരു ഓർമ്മയേ ഉണ്ടാവുള്ളൂ അവിടെ എത്തി- അവിടെ എത്തിയാലും പിന്നെ രണ്ടു ദിവസം കൂടി കഴിയണം ആ ഒരു അതങ്ങട് മാറി കിട്ടാൻ
എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ പറയുക കരച്ചിൽ വരും എന്നിട്ട് കരയാൻ വേണ്ടി എന്നിട്ട് ഞാൻ ലാസ്റ്റ് നമ്മള് ഇറങ്ങുമ്പോ പറയൂല്ലോ ഉമ്മാ ഉപ്പാ പോയി വരും എന്ന് ഞാൻ പറയൂല ഞാൻ പറഞ്ഞു തിരിഞ്ഞ് ഉമ്മാനെ ഒരു നോക്ക- നോക്കിണ്ടെങ്കിൽ എന്റെ കണ്ണിന്ന് വെള്ളം വരും അപ്പൊ ഒരു വിചാരിക്കും എന്തോ പ്രശ്നമുണ്ട് പടച്ചോനെ ന് നമുക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിച്ചിട്ടോ ഓരു ചിന്തിക്ക പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടല്ല എന്നാലും എനിക്ക് വിഷമാവും
ആഹ ആ ഞാൻ അങ്ങനെ കരഞ്ഞത് ആ നമ്മള് ഡെലിവറി കഴിഞ്ഞ് പോവല്ലോ. നമ്മള് മൂന്ന് മാസം വീട്ടില് നിന്നിട്ട് അള്ളോ പറയാ വയ്യ അവിടെത്തീട്ട് എനിക്ക ആ ഒരു സങ്കടം മാറുന്നില്ല. പക്ഷെ പിന്നൊരു സമാധാനം ഇവിടൊക്കെ എട്ടോ- ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങട് തന്നെ വരും എട്ട് ദിവസം പിന്നെ ഒരു മാസൊക്കെ അവിടെ നിക്ക ആ ഒരു എട്ടൊസം കഴിഞ്ഞാ പോവല്ലോന്ന്ള്ളൊരു സമാധാനത്തിൽ അങ്ങനെയാട് ആണ്ട്മാറി
ഞാന് ഇങ്ങനെ ഒരു മാസാ ഒര് മാസം ഞാൻ ഹസ്ബന്റ് വീട്ടില് പിറ്റേത്തൊരു മാസം എന്റെ വീട്ടില് അങ്ങനെയാണ് നിക്കല്ണ്ടയിര്ന്നേ കല്യാണം കഴിഞ്ഞിപ്പൊക്കെ അപ്പം കഴിഞ്ഞ പാടൊക്കെ എ ടക്ക് പോവും പിന്നെ പിന്നെ ഇങ്ങനെയായി ഒരു മാസം അവിടെ ഒരു മാസം ഇവിടെ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു അന്നേരം തല്ലേനോ അപ്പൊ പിന്നെ എന്താ പറയാ വീട്ട്ല് ഞാൻ വരുന്നേന് രണ്ടീസം മുന്നേ പിന്നെ എല്ലാരോടും ദേഷ്യായിരിക്കും അനിയത്തിമാരോടൊക്കെ വേറ്തെ ഞാൻ ചൂടാവും എന്നിട്ടൊര് പറയും ആ പോവാനുള്ള ടിക്കറ്റ് എട്ത്തിട്ട്ണ്ട് അതിന്റെ പ്രശ്നതാണന്ന്
ഇവിടെ പിന്നെ ഞാനല്ലെ ഇങ്ങനെ നിക്ക്ണ്ട് ഇവിടെ അനിയത്തിക്ക് തീരെ ലീവില്ല ഓള്ടെ ഹസ്ബന്റ് ഇവിടെ നാട്ടിലില്ലാണും എന്നാലും അവിടെ വീട്ടിൽ ആരുല്ല കഷ്ടിച്ച് നാലോ അ ഞ്ചോ ദിവസം
ആ എങ്കില് ശെരിയേ ആ ഞാനിപ്പവിടെ ക്ക്യാ മോള് എണീറ്റ്ണ്ട്